ഹ്ഹ്
ഹലോ
ആ എന്നാഉണ്ട് വിശേഷം
ആ അവിടെ സുഖാട്ടിരിക്കുനേടാ അവിടെ എന്തെ
ആ ഇവിടെ ഇങ്ങനെ പോകുന്നു
കുട്ടികളൊക്കെ സുഖമായിട്ടിരിക്കുന്നാ
ആ സുഖായിട്ട് ഇരിക്കുന്നു അവിടെയോ
ആ ഇവിടെ കൊഴപ്പല്യ ഇങ്ങനെ പോന്ന്
ആ മഴയൊക്കെ ഉണ്ടോ
ആ ഇന്ന് രാവിലെ നല്ല മഴയായിരുന്നു ഇന്നലെ രാത്രിയൊക്കെ ഭയങ്കര ഇടിയും
ആ ഇടിമിന്നലൊക്കെ ഭയങ്കര പ്രശ് ആ എത്ര പേരാ മരിക്കുന്നെ
ഈ പ്രാവശ്യം അതാന്ന് തോന്നു ഏറ്റവും കൂടുതല്
അതെ ഒത്തിരി ഇപ്പം ഭയങ്കര മരണമാ
ആ അതാ പണ്ട് നമ്മള് കേട്ട ഇതല്ലാ ഇങ്ങന മിന്നലേറ്റ് ഇത്രയും പേര് മരിക്കുന്ന നമ്മള് ആദ്യായിട്ട പിന്നെ
കഴിഞ്ഞ ദിവസം തന്നെ കണ്ടില്ലേ എത്ര പേരാ മരിച്ചേ
അതാ
ആ അതുപോലൊണെങ്കി നമ്മടെ ഈ കാറ്റ് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഇവിടെ ഭയങ്കരമായിട്ട് വീടുകളൊക്കെ മണ്ടയില് മരം ഒടിഞ്ഞു വീണ് ഒത്തിരി വീടുകൾ ഇവിടെ അടുത്തെ
ആ ഭയങ്കര കാറ്റായിരുന്നു ഞാനും വിചാരിച്ച് മരമൊക്കെ ഒടിഞ്ഞു അമ്മാതിരി കാറ്റരുന്നു
അതെ അതെ ഞാനും പേടിച്ച ഇരുന്നേ ഞാനേ ഉള്ളായിരുന്നേ ഞാനും പേടിച്ചപ്പ ഇരുന്നേ
ഉം ഉം അതാ വീട്ടനടുത്തൊക്കെ മ..... ഉണ്ട
ആ ഞങ്ങൾക്ക് ചുറ്റും റബ്ബറും തോട്ടവാ
മ് മ്
അപ്പൊ ഉടിയുന്ന സൗണ്ട് നമുക്ക് കേക്കാൻ പറ്റുവല്ലോ ഇങ്ങനെ പ്രത്യേകിച്ച് ആ കാറ്റടിക്കുമ്പോഴത്തേക്ക് ഈ ചില്ല ഇങ്ങനെ താന്ന് വരുമല്ലോ ഭയങ്കര സൗണ്ട് ആഹ് അങ്ങനെ
ഓ ഓ അത ഒറ്റക്കും കൂടെ ആയപ്പോ നല്ല പേടി
ആഹാ ഒറ്റക്കും കൂടെ ഇരിക്കുമ്പത്തേക്ക് നമ്മള് പെട്ടെന്നേ അരെലും ഉണ്ടെങ്കി നമ്മള് ഭയങ്കര ധര്യമായിട്ട് ഇരിക്കുന്ന പോലല്ലോ ഒറ്റക്ക് ഇരിക്കാൻ നമുക്ക് ഭയങ്കര പേടിയ എന്തൊക്കെ പറഞ്ഞാലും ആ അങ്ങനെ
വേറെന്താ
സ്കൂളൊക്കെ ആഹ സ്കൂളൊക്കെ തൊറക്കാറായില്ലേ?
ആഹ് അതാ ഇനി ഒരാഴ്ച ഒന്നരാഴ്ച മ് കൂൾ സാധനങ്ങളൊക്കെ മേടിച്ചാ
ഇല്ലില്ല ഇനി ഒരു രണ്ടാഴ്ച ഒണ്ടല്ലോന്ന് വെച്ച് ഇരിക്കുവാണ് വാങ്ങിക്കണം എല്ലാം വാങ്ങിക്കണം ഒന്നീന്ന് വാങ്ങിക്ക
അതെ അതെ ഉം ഇവിടയും എല്ലാം വേടിക്കണം യും പോയില്ല
ആഹ് ഇപ്പം തോന്നുന്ന കല്യാണമൊന്നും കഴിക്കണ്ടായിരുന്ന്
ഹ് ഹ് ഇവിടെ കുട്ടികളൊന്നും ല്യാണം കഴിക്കുന്നില്ലല്ലോ അതുകൊണ്ട്
ആഹ് അതെ അതെ പക്ഷേ ഒരു കണക്കിനാലോചിച്ചാ അവരെ ഭാഗ പ്പം ശരിയുണ്ട് ഇവ കഴിച്ചോരെല്ലാം കഴിക്കല്ലന്നല്ലേ പറയുന്നേ
ചിരിക്കല്ലേ
ആ നൂറിലൊരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരോട് ന മോള്കല്യാണം കഴിക്കണോന്ന് ചോയ്ച്ചാല് അവര് അയ്യോ കഴിക്കല്ലേ കഴിക്കല്ലേന്നേ പറയത്തൊള്ളൂ ബാക്കി പത്ത് ശതമാനം പറയുന്നേന്ന് വെച്ച് കഴിഞ്ഞാ ഒന്നിങ്കി പ്രേമിച്ച് കെട്ടിയവരന്നാരം ആ ഒരിതീ പറയുന്നാരി
ഉം ഉം ഉം
അല്ലാതെ എനിക്ക് തോന്നുന്നില്ല
നല്ല ജീവിതം കിട്ടുന്നവരും ഉണ്ട്ടാ
ആഹ് ഇപ്പൊ നമുക്ക് പക്ഷെ അതൊക്കെ വ ആഹ്
ഉം
ഫുൾ അങ്ങ് അവിഹിതവാ അതാണ് പ്രശ് നം അവിഹിതങ്ങളോട് അവിഹിതവ കല്യാണം കഴിച്ചവരന്നോ കല്യാണം കഴിക്കാത്തവരന്നോ ഒന്നും ഇല്ല
ഉം ഉം ഉം
അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്
ഉം പിന്ന കല്യാണം കാ കഴിക്കു ന്നേറും മുന്നേ നല്ല രീ പഠിച്ചൊരു ജോലിയെക്കെ വേടിച്ച് ക്കെ കല്യാണം കഴിച്ച അവരെ ഭാവി ഭദ്രാവും
അതെ ഈ കല്യാണം നമ്മള് പഠിച്ച് ജോലി വാങ്ങിച്ച് കല്യാണം കഴിച്ചാലുവേ പ്രഗ്നന്റ് ഒക്കെ ആയി കഴിയുമ്പം പിന്നാ കുഞ്ഞായി ഇനിയിപ്പം ജോലിക്ക് പോവണ്ട എന്ന് പറഞ്ഞിട്ട് വീട്ടി തന്നെ ഇരുത്തും അവളെത്ര പഠിച്ച് ജോലി വാങ്ങി ച്ചാല് നമ്മള് സ്ത്രീകക്ക് എപ്പൊഴും അങ്ങനൊരു പ്രശ്നം വരും കുട്ടികള് ഫാമിലീന്നൊക്കെ പറയമ്പഴെ കേക്കുവേ പിന്ന അത്പോല തന്ന ല്ലല്ലോ
ഉം എത്രയോ പേര് നല്ല പോലെ പഠിച്ച് നല്ല ഗവർമെന്റ് സർവീസി ഇരുന്നോര് പോലും ആ ഇങ്ങനെ പ്രശ്നം വന്നിട്ട് മാറുന്നു
ഉം
അവറ ഹസ്ബന്റിന്റ ജോലി വേറെ സ്ഥലത്താണ് ഇപ്പം നമ്മള അവിട പോയി നിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ നമ്മള് വേറൊരിടുത്ത ജോലി ചെയ്യുന്നെങ്കി അങ്ങനൊക്കെ പ്രശ്നങ്ങളുണ്ട്
ഉം
ആ കല്യാണത്തിന് മുമ്പുള്ള ആ സമയം പഠിച്ചോണ്ടിരിക്കുന്ന സമയോക്കെയാ എനിക്ക് തോന്നുന്നു പെൺപിള്ളാരെ സംബന്ധിച്ച് നല്ല സമയം
അതെ അതെ ഉം
പുള്ളാർക്കും അല്ല, ചെലർ ക്കുണ്ട്, വീട്ടിലൊന്നും അങ്ങനെ പൊറത്തെറ ക്കാത്ത പെൺപിള്ളാരൊക്കെ കല്യാണം കഴിച്ച് കഴിഞ്ഞ്
ഉം ഉം
ഇതില് ആവുന്നത് ഓരോ ത്രടെ വിധി പോലെ ഇരിക്കും ഉം ന്നാലും എല്ലാരും നല്ല പഠിച്ച ഏഹ് പഠിച്ചേ പഠി ച്ചിട്ടെങ്കിലും ഇരിക്കുവാണെ നമുക്ക് ക് പ്പ എന്തേലും പെട്ടെന്ന് ഒരിത് വന്നാ ഒരു ജോലി എങ്ങനേലും പോയി ഒപ്പിക്കാ ഉം
അതാ ഞാൻ എല്ലാ പറയ ഓക്കെ
ഉം ഇപ്പം വേറൊരു കൂട്ടരുണ്ട്, ഈ യൂട്യൂബിൽ ഇതൊക്കെ കണ്ടിട്ട്, കൊച്ചു പിള്ളാര്, പത്തിലും പ്ലസ്ടുലും ഒക്ക പഠിക്കുന്ന, ഒളിച്ചോടി പോവുന്നേ ഒരു പ്രവണത ഉണ്ട് ഉം എന്തോരം പേരാ
ചൂടി അതിനെപ്പറ്റി നല്ല രീയിൽ പറഞ്ഞു കൊടുക്കുകയാണെങ്കി ഒരുവിധവൊക്ക
ആഹ് എത്ര നമ്മള് പറഞ്ഞാലും ഒരു അഹ് ഫോണങ്ങോട്ടായി കഴിയുമ്പഴത്തേക്കും ഇതുങ്ങളെല്ലാം വേറെ വഴി ആകും ഒരു നമ്മള് എത്ര പറഞ്ഞാലും ഇപ്പ എല്ലാരും പ്രേമിക്കുന്ന അവരും പ്രേമിക്കുന്നു. ചെലര് പെട്ടു പോവുന്നോരും ഉണ്ട്, കുഞ്ഞില തന്നെ
ഉം
ഉം അങ്ങനുള്ള പ്രശ്നങ്ങളും ഉണ്ട് നല്ലായിട്ട് നോക്കുന്നവരു ഒ ല്ലട്ടോ എന്തോ പറഞ്ഞാലും, കല്യാണം കഴിച്ച്
ഉം
പക്ഷെ എല്ലാം ഒന്നും നല്ലതല്ലല്ലോ കെറ്റയോരൊക്കെ പോയി പ്രേമിച്ച് രണ്ടാം കെട്ട് കെട്ടുന്ന കൊച്ചു പിള്ളാരൊക്കെ ഉണ്ട്
മ്
മ്
പിന്നെ വേറെന്താ
വേറെ ഇങ്ങനെ ഓരോരോ സംഭവങ്ങളൊക്കെ കേട്ടിങ്ങനെ ഇരിക്കുവായിരുന്ന്
മ് മ് വീട്ട്ല് കൃഷിയൊക്കെ ഉണ്ടാ
കൃഷി ഒന്നുല്ല ഞങ്ങക്ക് അധികം സ്ഥലവൊന്നുല്ല ഇവിടെ മുഴുവൻ അങ്ങനെ റബ്ബ വേറാ കൂടുതലും ഞങ്ങടെ നാ റബ്ബറാ കൂടുതല് അങ്ങനത്തെ വേറെ കൃഷിയൊന്നും
ഇല്ല റബ്ബറാവ്മ്പോ പാമ്പിന്റെ അങ്ങനത്തെ ശല്യെ നി എന്താ
ആഹ് ഏട്ടക്ക് ഈ തണുപ്പൊക്കെ വരുമ്പോ ഏടക്കൊരു ഇത് ഒണ്ടായിരുന്നു ഇ ഇപ്പൊന്നു ഇല്ല ഇവരീ പറഞ്ഞ് നമ്മളിപ്പോ കഴിഞ്ഞൊരു ദിവസം ഞാൻ നടന്ന് ആ റോ ആഹ് തോട്ടത്തിൽക്കൂടെ ഇറങ്ങി നടന്നപ്പോഴത്തേക്ക് ഒരു പാമ്പിനെ കണ്ട് ചേരയാന്നാ തോന്ന്ന്നേ അവിടെ എന്താ പറയുന്നെ ശെരിക്ക് മഞ്ഞ കളറ് പാമ്പില്ലേ
മ്
ഓരോ നാട്ട്ല് ഓരോ പേരല്ലേ
ആഹ് ഞാനിങ്ങനെ കേട്ടിട്ട്ണ്ട് റബ്ബറൊക്കെ ഉള്ളടത്ത് ഇങ്ങനെ പാമ്പ് കൂടുതലാ ശല്യവൊണ്ടാവോ ന്നൊക്കെ കേട്ടി
ആഹ് അ അതെ കാടല്ലേ
പിന്ന നിങ്ങക്ക് റബ്ബറിന്റെ ആഹ് കച്ചവടം ഉണ്ടോ പാലക്കാട്‌
ആഹ് ഇല്ലില്ല ഞങ്ങൾക്കില്ല റബ്ബ ഇപ്പ അടു ഞങ്ങള വീട്ന്റെ തൊട്ടടുത്ത് വേറെ ആൾക്കാരുടെ റബ്ബറും തോട്ടവുണ്ട് ചുറ്റിനുവേ അവ്ടെ ക്ക അത്‌ ഇത് ചെയ്യുന്ന കാണാം കറ എടുക്കുന്ന ആണോ അവിടെ ഒണ്ടോ?
ഏയ്യ് ഇവിടെ അങ്ങനെ വലുതായിട്ട് ല്ല ഇവിടെ സിറ്റി ആയത് കൊണ്ടേ
ആഹ് ഓ ആഹ് അവിടെ പിന്നെ ആഹ് ഓഹ് ഭയങ്കര ചൂടായിരിക്കു അല്ലേ മരങ്ങളൊക്കെ
ആ ഇവ്ടെ ഫുള്ള് വീ ട്കള പിന്നെ വീട്ടില് പിന്നെ സ്ഥലം ഉണ്ടെങ്കി കൊറച്ച് മരങ്ങളൊക്കെ ഉണ്ട് അത് ഈ റബ്ബറൊന്നും അല്ല ഈ ഏരിയയിലൊന്നും ഇല്ല പിന്നെ ശെരി പോകുമ്പോ അങ്ങ് അവിടയൊക്കെയുണ്ട്
അതെ അതെ ക ആഹ് പ്പ അതുകൊണ്ട് ഭയങ്കര പ്രശ്നമായി
ആഹ് ചൂടുണ്ട് നല്ല ചൂടായിര്ന്നു ഇപ്പഴല്ലേ ഇപ്പ രണ്ടു ദിവസം കൊണ്ട് മഴയായതു കൊണ്ട് ഇപ്പം ചൂടിനൊര് ആശ്വാസവൊണ്ട് അല്ലെങ്കി ഇരിക്കാൻ പറ്റത്തില്ല അത്രക്കും ചൂടായിരുന്നു ഈ വർഷം ആരുന്നല്ലോ ഇച്ചരി
അതെ അതെ ഇനിയിപ്പം രണ്ടു മാസം തണുപ്പിക്കാനായിട്ട് മഴ വരും ജൂൺ ജൂലൈൽ ഇനിയും വെള്ളപ്പൊക്ക ആയിരിക്കും നിക്കാതിരുന്നാൽ മതി
ദിവസം മഴ പെയ്തപ്പൊ ഒരു ശമനമുണ്ട് മറ്റേത് ഭയ കെട പ്രശ്നായിര്ന്നു ചൂടും കൂടി ഏഹ് ആ ദേഹത്തൊക്കെ ചൂട് കുരുവൊക്കെ വന്നേ അ പ്രശ്നായിരുന്നു എത്ര നാളും ഇല്ലാത്തൊരു ചൂടായിരുന്നു അതിന്നൊരു ആശ്വാസം കി
ആ അതെ ചൂട് ചൂടിന്റെ ഒരാശ്വാസം കിട്ടി പക്ഷെ മഴ അടുപ്പിച്ച് പെയ്യുവാണെങ്കിൽ തുണി ഉണങ്ങത്തില്ല അങ്ങന ഒരു പ്രശ്നുണ്ട് ഇവിടെ കഴിഞ്ഞ ദിവസം എല്ലാം പ്രശ്നങ്ങളാ
തണുപ്പാണേ
ആ കഴിഞ്ഞ ദിവസം അങ്ങോട്ട് ആ കഴിഞ്ഞ ദിവസം തുണി അങ്ങോട്ടാ അലക്കിട്ടിട്ട് ഇതുവരെ ഉണങ്ങിയില്ല അത് ഈ മഴ എങ്കിലും വെയിലും ഇല്ലാത്തൊരവസ്ഥയിൽ നിൽക്കും അതാണ് പ്രശ്നം മഴയും പെയ്യത്തില്ലോട്ട് വെയിലും ഇല്ലാതെ ചില സമയത്ത് മൂടി ഇങ്ങനെ നിക്കും ല്ലോ ഇര്ട്ട് കാർമേ മുടി
ആ അതെ അതെ
അങ്ങെ ഒരു രീതി നിൽക്കൂ
റൂമൊക്കെ ഉണ്ടെങ്കില് പിന്നെ ഒരു ഫാനൊക്കെ ഇട്ട് രാത്രി ഉ തുണിയ എടുത്തിടെയാണെങ്കിൽ ഒരു വിധക്ക് ഒന്നും തോന്ന കിട്ടും
അത് തോന്നാ പോലല്ല നമുക്ക് തൊടുമ്പോ ഇങ്ങനെ നനവാ നനഞ്ഞ അങ്ങനെ ഇട്ടോണ്ട് നടക്കും ആഹ്
അത് ശെരിയാ
അ ഫാനൊകെകീട്ട് ഉണക്കിയാലും എത്രയാ ഉണങ്ങാനാ
രണ്ടു ദിവസം കൂട കഴിയുമ്പം ചെറിയ വെയിലൊക്കെ വരുവായിരിക്കും
ഉം നമുക്ക് മഴയാന്ന് പറഞ്ഞ് പിന്നെ ഡ്രസ്സ് ഉണങ്ങാവുന്ന എന്ത്ചെയ്യും?
ബുദ്ധിമുട്ട പിന്നെ ഞാൻ പിന്നെ വിളിക്കാട ശരിയെന്നാ